ഹലോ
ആഹ് പറഞ്ഞോ
കേൾക്കാമോ
ആഹ് കേക്കാം
പിന്നെ എന്തോണ്ട് ചോറ് കഴിച്ചാ
ചോറാഴ്ചു സദ്യകയ്ച്ചു
എവിടെന്ന് സദ്യ കിട്ട്യേ
സദ്യ വിടെ അടുത്തൊരു വീട്ടീന്ന് വായല
വായല ആഹ് ഇന്ന് മഴ പെയ്തോ
ഇല്ല ഇന്ന് മഴ പെയ്തൻ
ഇന്നലെത്തെ മുരിങ്ങിക്കൊക്കെ എന്തോ ചെയ്ത്
മുരിങ്ങ ഒത്തിരി മുരിങ്ങക്ക പൊഴിഞ്ഞു വീണു പിന്നെ ഭയങ്കര കാറ്റ് ആർന്ന് മുരിങ്ങക്ക യെല്ലാം പിന്നെ പറിച്ചെടുത്ത് കുറച്ച് കുറച്ച് ചന്ത യിൽ കൊണ്ടുപോയി ബാക്കിയുള്ളത് അപ്പുറതെ ഇപ്പുറത്തെ വീട്ടുകാർക്ക് കുറച്ചൊക്കെ കൊടുത്തു ഇവര് വടെ ആ അച്ച
ആഹ് പുതിയ സിനിമയൊക്കെ കണ്ടോ
ആഹ് ഇന്നലെ കണ്ട്
ഏതാ
ഓഹ് എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല എന്താവോ മോഹിനിയാട്ടോ ഓഹ് ഭയങ്കരമായിട്ടൊക്കെ ചിരി ക്കാനൊന്നും വേണ്ടിയന്ന് വച്ചത് അത്രയും ചിരിയൊന്നും വന്നില്ല
ചെലപ്പോ തിയേറ്ററില് പോയിരിക്കുമ്പോ ചിരിക്കുവായിരിക്കും ഫോണി ഫോണിലല്ലയോ കണ്ടേ ചെലപ്പോ അതായിരിക്കും
ആഹ് എനിക്ക് അത്ര വല്ല്യ ചിരിക്കാനുള്ള ഒരു എന്നാ ഒരു ചെറിയ കോമഡി ഉണ്ടോ ഒന്നേ ഉള്ളു അല്ലാതെ വല്ല്യ ആളുകള് ഈ പറഞ്ഞ് ബഹളം വെക്കുന്നണൊക്കെ ഉള്ള ഒരു ഏഹ് സംഭവായിട്ട് തോന്നിയില്ല
ആഹ്
ഇങ്ങനെ
പിള്ളേര സെറ്റികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ
ആഹ് കണ്ടോണ്ടിരിക്ക അല്ല വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലല്ലോ
സൂപ്പർ സ്റ്റാറുകള് വേണെന്നുണ്ടോ സിനിമെക്ക് വിജയത്തിന്
അല്ല സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ തന്നെ വിജയിച്ച ഒരു സിനിമയാവുമ്പോ ആളുകൾക്കൊരു ഇഷ്ടം വരും
ആഹ് അങ്ങനെ ആഹ് വാഴ കണ്ടോ സിനിമ
വാഴ കണ്ടു
എങ്ങനെ ഉണ്ടായിരുന്നു
വാഴിം വല്യ കുഴപ്പൊന്നുല്ല എന്ന് പറയാൻ പറ്റൂം
ഇഷ്ടപ്പെട്ടില്ലയോ
ആഹ് പകുതിയായപ്പോഴാ ഞാൻ കേറുന്നേ അതുകൊണ്ട് എന്താ നടന്നന്നൊക്കെ ആർക്കും കൊറച്ചൊക്കെ കണ്ടുള്ളു കണ്ട ഭാഗങ്ങളൊക്കെ കൊഴപ്പ തിയേറ്ററില് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആഹ്
ഫോണില് വന്നിട്ടുണ്ട് വാഴ
ആണോ ആഹ് എന്നാ ഇപ്പൊ കാണാ വാഴ ഒന്നുകുടെ കണ്ട് നോക്ക
ഒന്നൂടെ കണ്ടു നോക്ക് അപ്പൊ ചിലപ്പോ ഇഷ്ടപ്പെട്ടാലോ
ആഹ് ഒറ്റയടി ഒറ്റ അടിക്ക് മുഴുവൻ കാണണം അല്ലാതെ പകുതി കുറച്ച് കണ്ട് ഓഫ് ചെയ്തു ഇത് പിന്നെ കൊറച്ച് കണ്ട് അതൊരു ഇതില്ല
ആഹ് ഒറ്റ സ്ട്രജ്ന് ഇരുന്ന് കാണണം
ആഹ്
ഇന്നലെ മോഹിനിയാട്ടം ഒറ്റ സിപ്പിന് അല്ലല്ലോ കണ്ടേ
ആഹ് അതുകൊണ്ടായിരിക്കും വലിയ രസം തോന്നിക്കാഞ്ഞേ
ആഹ് ഒറ്റ സ്ട്രെച്ച്ന് കാണണം എന്നാലേ നമുക്ക് അതിൻ്റെ ഫണി മൂമെന്റ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ
ഉം ഉം എനിക്ക് അയിനകത്തെ പട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഹ് പട്ടിയെ നല്ല രസമുണ്ടായിരുന്നു കാണാന്
സിംബാ
ഉം അതുപോലത്തെ ഒരു പട്ടിക്കുട്ടിയെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു വിവരള്ളൊരു പട്ടിയ അത് കേട്ടോ
ആഹ്
അയാളുടെ ബോഡി എവിടെ ഉണ്ടോന്ന് വെച്ചാ അത് മണത്താ അത് അവിടെ വന്നാ കണ്ടോ
അത് അതിന്റെ യജമാനനെ നോക്കി ഇരുന്നതാ
ആഹ് ആഹ്
അതുകൊണ്ട് അത് വേറെ ആരുടെയും കയ്യിന്ന് ആഹാരവും തിന്നില്ല
ആഹ ആഹ് നല്ല ഒരു പട്ടി നല്ല രസവുണ്ടത് ഒരു സ്റ്റാൻഡേർഡ് പട്ടി
കൊള്ളാം
ആഹ് കൊള്ളാം പിന്നെ വേറെ എന്തോയുണ്ട് പഠിത്തൊക്കെ എങ്ങനുണ്ട്
പഠിത്തം കൊഴപ്പം ഇല്ലാതെ പോന്ന്
കൊഴപ്പമില്ലന്ന് പറഞ്ഞാ പോരെ രക്ഷിക്കയറി പോണം
ആഹ് ഇനി എക്സാം വരുന്നുണ്ട് അടുത്ത മാസം
അത് നമ്മള് ഇങ്ങനെ അടുത്തത് വരട്ടെ അടുത്തത് വരട്ടെയെന്നും പറഞ്ഞൊണ്ടിരിക്കുമ്പോ നമ്മള് - പൊറകിലുള്ളവര് നമ്മുടെ ജൂനിയർ ആയിട്ടുള്ളവര് എല്ലാം- കേറി കേറി വരുവാന്ന് ഓർത്തോണം അന്നേരം- ഈ വേക്കൻസി അത്രയൊക്കെയുള്ളൂ പിന്നെ പിള്ളേരുടെ എണ്ണം കൂടുതല് ഇപ്പൊ യു കെയിലും അമേരിക്കയിലും ഓസ്ട്രേലിയലും ഒന്നും പോയിട്ട് വലിയ കാര്യം ഇല്ലെന്നും പറഞ്ഞോണ്ട് ഇപ്പം - വീണ്ടും പിള്ളാര്- പോവാതെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത്രയും പാ പ്പുല്യം ഉണ്ടാവും പിള്ളേരുടെ നമ്മളെത്രയും പെട്ടെന്ന്- സ്റ്റെപ് കേയറി കേയറി കേയറി പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം നമ്മള് ഡിലയായിട്ട് പൊറകോട്ട് പൊറകൊട്ട് പോകത്തോറും നമ്മുടെ പൊറകിയിലൊള്ളോരു കേറി പോവും
എന്തായാലും നോക്കാം
എന്തായാലും നോക്കിയാ പോരാ കല്യാണത്തിന് മുമ്പ് ജോലി മേടിക്കണം എനിക്ക് എത്രയേ പറയാനുള്ളൂ ഞാൻ ഈ രാവിലെ പൊതിയും ചോറും ഒക്കെ കെട്ടിത്തരുമ്പോ അതിനിക്ക്- അതിന് എനിക്ക് റിസൾട്ട് കിട്ടണം ജോലിയായിട്ട് റിസൾട്ട് കിട്ടണം
എത്ര വേണമേങ്കിലും ചോറ് കെട്ടിത്തരാൻ ഞാൻ തയ്യാറാ വേണെ ഓരോ ഒന്നോ രണ്ടോ വർഷം- വേണെങ്കിലും പഠിക്കാം പഠിച്ചോ അതിനൊരു കൊഴപ്പോം ഇല്ല എത്ര വേണെങ്കിലും പക്ഷെ ജോലി കിട്ടണം അവസാനം ജോലി കിട്ടി- പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങള് നി നീങ്ങണം എനിക്ക് അത്രയേയുള്ളൂ
അല്ലാതെ നമ്മള് ഇങ്ങനെ നോക്കേണ്ടിരുന്നിട്ട് നമ്മുടെ പൊറേയിലുള്ള പിള്ളേർക്ക് ഇപ്പ കള്ളനായാലും- പ ആയാലും അങ്ങനെയൊക്കെയ ഉള്ളയില്ലേ വിളയിലൊക്കെ- പുള്ളാരാ മഞ്ചുന്റെ മോനും അങ്ങനെയൊക്കെയുള്ള പുള്ളോരൊക്കെ വെച്ച് പുള്ളോരൊക്കെ- മുന്നേ മുന്നേ കയറി ജോലി മേടിച് പോകുമ്പോ നമുക്ക് പിന്നെ പിന്നെ ഭയങ്കര നിരാശയും- വെഷമവും ഒക്കെ വരും അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ്- പറയുന്നത് ജോലി മേടിക്കണം എപ്പഴും അതൊരു ഭയങ്കര ഒരു എനർജി ആണ് ആ ജോലിന്ന് പറയുന്നത് എന്തൊ ചെയ്യുവാ ആഹാ ഇന്നടുത്ത് ജോലി എന്തൊ ചെയ്യുവാ ഞാൻ ജോലിയൊന്നും ആയില്ല എന്ന് പറയുന്നത്- ജോലിന്ന് പറയുമ്പോള് ഇപ്പോ മെനഞ്ഞാന്ന് തന്നെ അമ്മു- ലളിത ചേച്ചിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കന്ന് എത്ര പേരാ വന്ന് ചോദിച്ചെ ഇപ്പൊ എവിടാ വർക്ക് ചെയ്യുന്നേ എവിടെ വർക്ക് ചെയ്യുന്നേ എവിടെ എവിടെ എവിടെ നാണുകുട്ടന്റെ പെണ്ണ് ചോദിച്ചു നാണുകുട്ടന്റെ അമായിയമ്മ ചോദിച്ചു ഒത്തിരിം പേര് അമ്മുവിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എവ്ടാജോലി എവിടാജോലി ന്നാ അപ്പൊ അതിന്റെ ഒരു മഹത്വം കണ്ടോ പശ്ശെ എന്റട്ത്ത് ആരേലും വ്ന്ന് ചോയ്ക്കോ ഇല്ല അതാ ണയിന്റെ ഒരു വ്യത്യാസം ജോലിയുടെ ഒരു
ര്ന്ന്ർഞ്ഞ അമ്മ എന്നും കാണുന്നവരെല്ലേ
അതാണ് ന്നവരാണ് എന്നാല് കാണുന്നവരല്ലെങ്കിപ്പോലും നമ്മളോട് ആരും ഒന്നും ചോദിക്ക
അമ്മൂനെ അല്ലാതെ വല്ലപ്പോഴും അല്ലെ കാണുന്നേ അമ്മൂനോട് വേറെന്ത് ചോയിക്കാൻ പറ്റുന്നേ അമ്മൂനോട് ഇതല്ലേ ചോയിക്കാൻ പറ്റത്തൊള്ളൂ ജോലി ഇപ്പൊ ആയില്ലെങ്കില് ആയോ എന്തോ ആയി അതായിരിക്കും ചോദിക്കുന്നത് ഇപ്പൊ ജോലി ഉള്ളത് കൊണ്ട് എവിടാ ജോലിന്ന് ചോയ്ക്കുന്നു
ഉം ഉം
അതിലിപ്പ കാര്യവില്ല ഇപ്പ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മള് ജോലി വേടിക്ക്‌ണത് നമ്മുടെ ആവശ്യ ശ്യത്തിനല്ലെ ജോലി വേടിക്കേണ്ട്ന്ന്
അയ്ന്നെ
അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യവൊന്നുവില്ല അവരവർക്ക് വേണോങ്കി അവരവര് വേടിക്കണം
ഉ ഒരുപാട് കണം ണ്ടാവേല എന്തായാലും ഒരു കൊച്ചു ജോലി ആയാലും മതി നമ്മുക്കൊരുസ് സ്ഥിരം ഒറപ്പ്
കൊച്ചു ജോലിന്നർഞ്ഞാ ഗവൺമെന്റ് ജോലില്ലെ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ പ്രൈവറ്റ് ജോലിയല്ലല്ലോ ഗവൺമെന്റ് ജോലിന്ന് പറഞ്ഞാല് കൊച്ചു ജോലിന്നും വല്യ ജോലിന്നൊന്നും ഇല്ല അല്ല എല്ലാ തിന് ഒരേ പോൽത്തെ എക്സാം തന്നെ എഴുതി പാസ് ആവുന്നെ അതിപ്പോ പാസ് ആവുന്ന അനുസരി ച്ചിരിക്കും വലുതാണോ ചെറുതാണോന്ന്
ഉം
പിന്നെ വല്യെ ജോലികൾക്ക് കൊറച്ചൂടെ പാട്ള്ള ക്വൊസ്റ്റ്യനുകളായിരിക്കും വരുന്നത് അതേ ഒള്ളു വ്യത്യാസം അല്ലാതെ എല്ലാം ഒരേ സാധനം തന്നാണ് പഠിക്കേണ്ടന്ന് അല്ലാതെ കൊച്ചു ജോലിക്ക് ഇത്രേം പഠിച്ചാതി വല്യെജോലിക്ക് ഇത്രേം പഠിച്ചാതി അങ്ങനൊന്നു ഇല്ല എല്ലാത്തിനും ഒരേ സാധനം തന്നാ പഠിക്കേണ്ടന്ന് പിന്നെ ഓരോ വ് ഓരോ പരീക്ഷ അനുസരിച്ച് ഓരോ അഹ് സിലബസ് മാറും ഇപ്പം പി എസ് സിടെ സിലബസ് അല്ലെ എസ് എസ് സി ക്കൊള്ളത് എസ് എസ് സിയുടെ സിലബസ് അല്ല റെയിൽവേയ്ക്കുള്ളത് അപ്പൊ റെയിൽവേല് പഠിക്കുന്ന ഒരാൾക്ക്‌ ഒരാളോട് എന്താ പി എസ് സി എഴുതാത്തെ അല്ലെങ്കിൽ പി എസ് സി എന്താ പഠിക്കാത്തേന്ന് ചോയി ചോയിച്ചാ അത് ഒരു ഉം ബുദ്ധിയുള്ളവര് എന്തായാലും ചോയിക്കത്തില്ല ബുദ്ധിയുള്ളവര് നല്ലൊരു ബോധവുള്ളവര് ഒരാള് ഒരു ജോലിതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു ജോലിയാണ് നോക്കണ്ടന്നത് അല്ലാതെ വ ഇങ്ങനെ നാട്ടിൽ വരുന്ന എല്ലാം ഇങ്ങനെ വരുന്ന് വരും പോകും ന്നും പറഞ്ഞ് ഒരു ജോലിയിലല്ലേ നോക്കിക്കൊണ്ടിരിക്കണ്ടന്ന് എല്ലാ ജോലിയും കൂടെ നോക്കിയാലൊന്നും കിട്ടാതിരിക്കും ഒരു ജോലിക്കകത്ത് തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടന്ന് അല്ലാതെ പി എസ് സി അവരെ എഴുതാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നീയും എഴുതാൻ പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് പ്പ അവര് പി എസ് സി ആയിരിക്കും പഠിക്കുന്നത് അപ്പൊ അവര് പി എസ് സി ജോലിയൊക്കെ ആയിരിക്കും എഴുതാന്ന് പക്ഷെ അവര് എന്നാ എസ് എസ് സിക്കോ റെയിൽവേക്കോ വേറെ ഈ ജോലികൾക്കൊന്നും എഴുതുന്നില്ലായിരിക്കും അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഇതി പക്ഷെ കാണുന്നവര് വിചാരിക്കുന്നതെല്ലം ഒരേ പോലെയ പി എസ് സി പഠിക്കുന്നുണ്ടോ എസ് എസ് സിക്ക് പഠി ക്കുന്നൊരാക്കെന്നെ പി എസ് സി കിട്ടുന്നുണ്ട് അങ്ങനെയായിരിക്കും പിന്നെ ഓരോരുത്തര്ടെ ബുദ്ധി ഓരോ ലെവലായിരിക്കും ചെലർക്ക് ചെല സബ്ജക്റ്റ് വീക്കാരി ക്കും ചെലർക്ക് ചെല സബ്ജക്റ്റാരിക്കും മുന്നേ നിക്കുന്നത് ബിഗ് പോയിൻസ് പഠിച്ചിട്ട് വേണം ചെലർക്ക് അത് ചെലര് ചെലപ്പോ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ ആരിക്കും ഇങ്ങനെപ്പോ ക്കൊണ്ടിരിക്കുന്നേ ഒരു ലക്ക് ഫാക്ടറ് ഇതീ പെടുന്നോണ്ട് ഭാഗ്യം ഇല്ലാ ത്തവര്ക്ക് ഭാഗ്യം എന്നൊള്ളൊരു സാധനം ഒണ്ടെന്നാ ഞാ വിശ്വസിക്കുന്നേ ഭാഗ്യം ഒണ്ടങ്കിലേ നടക്കത്തോള്ളൂ അതിപ്പം നമ്മള് പഠിച്ച സാധനം തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറി കിട്ടണോങ്കിത്തന്നെ അതൊരു ഭാഗ്യം അല്ലേ അല്ലാതെ നമ്മള് പഠിച്ചത് ഇപ്പം ഒരു ആയിരക്കണക്കിന് കടല് പോലെ കെടക്കുന്ന സാധനവാ പ്പതില് എന്ത് വേണേങ്കിലും ചോയിക്കാം അതില് നമ്മളിത് പഠിച്ച സാധനം തന്നെ ചോദിക്കുന്നതാണ് ലക്ക് ഫാക്ടറ് അല്ലെങ്കി ഒരു ഭാഗ്യംന്ന് പറയുന്നേ അതിലാ ഭാഗ്യം അല്ലാതെ വേറൊന്നും കൊണ്ട് ഭാഗ്യം ഉണ്ടെന്നല്ല പറഞ്ഞേ
ആഹ്
ശെരി എന്നാ പിന്നെ വിളിക്കാം